ഇന്ന് പിന്നെ എവിടെ ആയിരുന്നു യാത്ര
ഇന്ന് അനിയത്തിയെയും കൊണ്ട് ഹോസ്പിറ്റലില് പോയായിരുന്നു
ആന്നോ അനിയത്തിക്ക് എന്ത് പറ്റി
അനിയത്തിക്ക് കുറച്ച് നാള് കൊണ്ട് സുഖഇല്ല അനിയത്തിക്ക് നേരത്തെ ആദ്യം നട്ടലിന്റെ പ്രശ്നമായിരുന്നു നട്ടലിന്റെ ഇടയ്ക്ക് ഞരമ്പ് കേറി ജാമായിട്ട് പില്ലേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാ
ആ
അതിനു ശേഷം പിന്നെ യൂട്രസിന് അതിന്റെ എല്ലാം കഴിഞ്ഞു സർജറി എല്ലാം കഴിഞ്ഞന് ശേഷം യൂട്രസിന് കംപ്ലയിന്റ് ആയിട്ട് അതു എടുക്കാണായിരുന്നു അങ്ങനെ കുറ കുറേ നാളങ്ങനെ അത് കഴിഞ്ഞ് ഇന്ന് അതിന്റെ ചെക്കപ്പ് പ്പിനായിട്ട് പോണമായിരുന്നു
പോയിട്ട് വന്നോ
പോയിട്ട് വന്നതാ
പോയിട്ട് വന്ന് ഈ നടുവിന് വേദനന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ കൊഴപ്പം
നടുവിന് വേദനയന്ന് പറയുമ്പം ആദ്യം കാലുവേദനയായിരുന്നു ഒരു കാല് ഭയങ്ക ഭയങ്കര പെരുപ്പ് വേദന അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പം
കാലിന്റെ കാലിന്റെ മുട്ടിനോ അതോ
മുട്ടിനല്ല കാല് മൊത്തത്തില്
ആആ
അപ്പൊ അവര് പറഞ്ഞത് നടുവിന്റെ തേയ്മാന എന്ന് പറഞ്ഞിട്ട് അവിടെ പത്തു ദിവസം കിട തീരുന്ന് അങ്ങനെ കിടത്തി അങ്ങനെ ആദ്യമേ പോയ ആശുത്രില് അപ്പോൾ അങ്ങനെ വന്നപ്പോ അവിടെ ഒരു ജൂനിയർ ഡോക്ടർ വന്നട്ട് ഡോക്ടറെടുത്ത് വിള് പറഞ്ഞു കാലിന്റെ വിരല് മേലോട്ട് പൊക്കാൻ പറ്റുന്നിഇല്ലന്ന് പറഞ്ഞു തറന്നെ കാല് ഉമ്മപ്പൊക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ ഡോക്ടർാണെങ്കി ആ അന്ന് സ്കാനിങ് റിപ്പോർട്ട് നോക്കിയായിരുന്നു നോക്കിയപ്പോഴാ പറഞ്ഞത് ഇത് തേയ് മാനമല്ല ഈ നട്ടല്ലിന്റെ ഇടയ്ക്ക് ഞരമ്പ് കയറി ജാമായതാ അപ്പൊ അപ്പം കാലിലോട്ട് രക്തയോട്ടം ഇല്ല
രക്തയോട്ടം കുറഞ്ഞപ്പഴത്തേകാണോ വേ
അനക്കാൻ പറ്റാതായത് പിന്നെ അത് ഓ അത് പിന്നെ സബ് ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു അങ്ങനെ അത് ചെയ്ത്
അങ്ങനെ നടുവിനായിരന്നൊ ഓപ്പറേഷൻ
അതിന് നടുവിനായിരുന്നു ഓപ്പറേഷൻ
ആ അന്നേരം വല്യ ഓപ് റ ഷനായിരുന്നു
വല്യയ ഓപ്പറേഷന ആയിരുന്നു
ആ ആ
ആ അത് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പഴ ഇപ്പോഴത്തെ ഈ നടുവിന്റെ പ്രശ്നം ഇപ്പോഴും ഈ നടുവിന്റെ പ്രശ്നം തന്നെയ ഇപ്പോഴ അവക്ക് കൂടുതൽ യാത്ര ചെയ്യുമ്പോഴും കൂടുതൽ നടുവേദന കൂടുതൽ യാത്ര ചെയ്യുമ്പോഴും കൂടുതൽ നേരം നിൽക്കുമ്പോഴൊക്കെ കാൽ വേദനയ
ആണോ കാലിന് നീരും കാര്യങ്ങളൊക്കെയാണോ അതോ വേദനയോ
നീരില്ല നീരൊന്നുമല്ല വേദന മാത്രമേ ഉള്ളൂ കാല് രാത്രിയാവുമ്പോഴത്തേക്ക് ഭയങ്കര വേദന കാണ ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം അന്നേരം പുള്ളിക്കാരി അങ്ങ് റെസ്റ്റ് എടുക്കും ഇപ്പോ ഒരാരാഴ്ച അങ്ങനെ കിടന്ന് നല്ലവോണം റെസ്റ്റ് എടുത്ത് ങ്കില് കുഴപ്പമില്ല
ഇല്ല ഈ അന്നേരം എണീറ്റ് നിക്കുകയും നടക്കുകയും
അതെല്ല അല്ല അതല്ല അതെല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴ അവക്കൊ ഒരു ചെറിയ ജോലിയുണ്ട് ഒരു സ്വകാര്യ കമ്പനിൽ ജോലി ലിയുണ്ട് അപ്പൊ ഈ ജോലിക്ക് വരുന്നത് വണ്ടിയിലാ അങ്ങനെ വരുമ്പോഴൊക്കെ അങ്ങനെ വരുമ്പോഴൊക്കെ
ക്റല്ലോ
അല്ല ബസില്
ബസ്സില് ആഹ
ബസ്സിലാ വരുന്നത്
അന്നേരം
അങ്ങനെ അതിന്റെ അതിന്റെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് യൂട്രസിന്റെ പ്രശ്നം വന്നത്
ആന്നോ
പിന്നെ യൂട്രസും അതും എടുത്ത് അതിനെ സംബന്ധി എടുത്തെടുത്ത് അതിനെ സംബന്ധിച്ച് പ്രശ്നൊന്നും ഇപ്പ ഇല്ല
ഇല്ല ആ അന്നേരം ഈ നടുവേദന വരുന്നേ
നടുവേദനയ പ്രശ്നോട്ട് വരുന്നത് അത് ഇടക്കിടക്ക് വരുന്നുണ്ട് പരിഹാരം ഡോക്ടർ പറയുന്നത് ഒന്നും അങ്ങനെ യാത്ര ചെയ്യാതിരിക്കുവ വീട്ടിൽ ത്തന്നെ നിക്കുവാ റെസറ്റെഎടുക്കുവാ ഇതൊക്കെ
ഓ അങ്ങനൊക്കെയാ
പാവപ്പെട്ട ജോലികളൊന്നും ചെയ്യരുതെന്നോ
ഭാരപ്പെട്ട ജോലികളന്നുചെയ്യരുത്
അന്നേരം ഇ ഇപ്പൊ അങ്ങനുണ്ട് ഇപ്പൊ നേരം ഇപ്പം കൊറച്ചു ദിവസം കൊണ്ട് വിശ്രമത്തിലാന്നോ
കുറച്ച് ദിവസം കൊണ്ട് വിശ്രമത്തിലായിരുന്നു ഇന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമായിരുന്നു അങ്ങനെ അവിടെ കൂടെ പോയി അപ്പൊ ഈ ജോലി ചെയ്യുന്ന കമ്പനിൽ ഇ എസ് ഉണ്ട്
ആണോ
ഇപ്പൊ ഇ എസ് ഐയുടെ അവധി കുറച്ചും കൂടെ എടുക്കാനാ പോയത് അന്നേരം ഇനി ഇ എസ് ഐ യുടെ അവധി എടുക്കാൻ പറ്റത്തില്ലെന്ന ഡോക്ടർ പറഞ്ഞത് ഇ എസ് ഐയുടെ അവധി എടുക്കാം ആഹ പറ്റത്തില്ല എന്നാ പറഞ്ഞത്
ആണോ
അതല്ലെങ്കില് അതല്ലെങ്കില് മെഡിക്ക കോളേജിൽ പോയി ന്യൂറോയെ കണ്ടിട്ടേഴ്തി വേടിക്കണോന്ന്
ഓ അങ്ങനെ അങ്ങ് വരെ ഒക്കെ പോവാന്ള്ള കാര്യങ്ങളാ പറയ്ന്നേ
അതാ പറയുന്നത്
ആണോ എന്തായാലും കൊറച്ച് ദിവസം കൂടില്ലേ നോക്ക് എങ്ങനുണ്ടേ അല്ലേ
ദൂരെ വരെ പോവുന്നേ അവിടം വരെ പോവുന്നേ ബുദ്ധിമുട്ടുകള്ല്ല്യോ
ആ ഹാ ഹാ
ആ അതോണ്ടിങ്ങനെ നിക്കുവാ ഇപ്പം കൊറവുണ്ട്
ആ അത്താഴോക്കെ കഴിഞ്ഞോ ആഹാരം കഴിച്ചോ
കഴിഞ്ഞില്ല കഴിഞ്ഞില്ല
ഇല്ല്യോ ഏ എന്ത്‌ വാര്ന്നു കഴിക്കൻ എന്തുവാ
കഴിക്കാൻ ചോറ് മീൻകറി രസം തോരൻ അച്ചാറ്
ആണോ ഏ
മീന് അയില മീന്
അയിലയോ ആ ഇത് എങ്ങനാ കറി വെച്ച ഏത് രീതിലാ കറി വെ ച്ചേ
അത് തേങ്ങ അരച്ചിട്ട് അയ്‌ല കഴ്കി തേങ്ങായും മുളക്പൊടി മല്ലിപ്പൊടി ഉള്ളി ഏ എല്ലാം കൂടെ അരച്ച്
ആ തേങ്ങേടൂടെ അരക്കണോ
തേങ്ങേടെടൂടെ ഇതെല്ലാം അരച്ചിട്ട് മാങ്ങായു ഇട്ട് കറിവെച്ച്
നല്ലായ്ര്ന്നോ നല്ല മീനായിരുന്നോ
നല്ല മീനായിര്ന്ന് കൊഴപ്പ ഇല്ല
ഈ നാളത്തെ എന്തോ പരിപാട്യാള് നാളെ എന്തൊക്കെയാ
നാളെ ഒരു ജോലിക്കാരന്ണ്ട്
ആന്നോ
വേറൊര് ചെറിയ വീടുണ്ട് വേറൊര് ചെറിയ വീടുണ്ട് അപ്പൊ ആ വീടിന് ആ അവിടെ മ പോച്ചയൊക്കെ കേറി അത് ഇച്ചിരി മഴയൊക്കെല്ല്യോ അപ്പൊത് വീടും പരിസരവൊന്ന് വൃ ത്തിയാക്കാൻ വേണ്ടീട്ട് ഒരു ആളിനെ വിളിച്ച് ട്ടുണ്ട് മഴയില്ലെങ്കി വരൂന്ന് പറഞ്ഞ്
ആന്നോ ഏ നിങ്ങടെവിടെക്കെ മഴ എങ്ങനെണ്ട്
ഇന്നൊക്കെ മഴ രാവിലെ മ ഇന്ന് രാവിലെ നല്ല മഴയായിര്ന്ന് പിന്നെ കൊറച്ച്നേലം വെയിലായിര്ന്ന്
ആ
പിന്നെ മഴയായിര്ന്ന്
ആന്നോ മഴയും വെയിലും മഴയും വെയിലുങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുവാന്നോ
ഉം പിന്നെ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ
ആ ഞാൻ സുഖായിട്ടിരിക്കുന്ന് ഇന്ന് ക്ലാസ്സില് പോണായിരുന്നു ക്ലാസിനൊക്കെ പോയി ആ രാവിലെ ഇറങ്ങാൻ നേരത്തൊക്കെ മഴയായിരുന്നു പിന്നെ ബസില് പോന്നോണ്ട് വല്യ കൊഴപ്പല്ലായിരുന്നു ക്ലാസിന് പോയി ആ ക്ലാസിന് പോയി വൈകിട്ട് തിരിച്ചു വന്നു പിന്നെ ഇങ്ങനെയിരിക്കുന്നു കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിര്ന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ
ചോറ് കഴിച്ചോ
ഇല്ലല്ലാ കഴിക്കാൻ സമയവുന്നേള്ളു സന്ധ്യക്ക് അത് കഴിക്കാൻ കടികളുണ്ടായിര്ന്നേ
ആ അത് ശരി
അ ആ് അങ്ങനൊയിരുന്നപ്പോഴത്തേക്ക് അത് കഴ കച്ചൊണ്ട് പിന്നെ അങ്ങ് അത്താഴം കഴിക്കാറായില്ല
ആഹ ഇല്ലതെയ
അടെക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പോ പോണം ആ് ഈ ഇടയ്ക്ക് പുതിയ സിനിമെല്ലാം കണ്ടായിരുന്നോ ആ
പുതിയ സിനിമകളൊന്നും കണ്ടില്ല ദൃശ്യം മൂന്ന് കാണണം കരുതിരിക്ക പക്ഷെ പോവാൻ സമയം കിട്ടിയില്ല
സമയം കിട്ടിയില്ല ഇപ്പോഴും തിയേറ്ററിലൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ ദൃശ്യം മൂന്ന്
ഉണ്ടെന്ന് തോന്നന്ന്
ആ വേറെയും കൊറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്ോ അതിനന് ശേഷമൊ കേെ കേട്ടൊക്കെ
അതൊന്നും കാണണെന്നില്ല എനിക്ക് ദൃശ്യംത്രീ കാരണം ദൃശ്യ ം ഒന്നും രണ്ടും കണ്ടതാ അതുകൊണ്ട് മൂന്ന് കാണണ എന്നുള്ളരു ആഗ്രഹ
ആഗ്രഹം ആഹ
അ
അം തിയറ്റർ പോയി കണ്ട സിനിമ ഏതാ
ഏറ്റവും അവസാനം പോയി കണ്ട് സിനിമ മാളികപ്പുറം കണ്ടായിരുന്നു
മാള
അതിനു ശേഷം മാളികപ്പുറം കണ്ടു അതിനു ശ ശേഷം ഒര് സിനിമ പോയി കണ്ട് ഞാനത് ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല
ആഹ് ആറെ സിനിമയായിരുന്നു
ആരുടെ സിനിമയാ മോഹൻലാലിന്റെ സിനി സിനിമയായിരുന്നു മോഹൻലാൽ ശോഭന കൂടെ സിനിമ അഭിനയിച്ചെല്ലോ പേര് മറന്നുപോയി മോ ശോഭന ഈയിടെ അഭിനയിച്ചത്
ആ മോഹൻലാലും ശോഭനയും കൂടിഈ ഇടക്കിട്ട് അവസാ
ശോഭന കുറെേ നാളുകള്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ്
ആ അ ഞാനും സിനിമേടെ പേര്ങ്ങോട്ട് ഓർക്കുന്നില്ല അതിന
ഓർക്കുന്നില്ല
നാളായിട്ട് ല്ലിയോ
ആ സിനിമയുടെ പേര് തുടരും തുടരും തുടരും ആ സിനിമ ആ സിനിമ
ആഹ് അതിനകത്തി മോഹൻലാലൊരു ഒരു വണ്ടി
ദൃശ്യം ആ ദൃശ്യം സിനിമയുടെ ഒരു പകർപ്പൊക്കെ അത് എന്നാലും അത് കാണാൻ പോവാൻ കാരണം ശോഭന കൊറേ നാളിന് ശേഷം അഭിനയിച്ചത് കൊണ്ട് പോയതാ
ആഹ് അങ്ങനെ ആ അവര് രണ്ടുപേരൂടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരുമിച്ച് അഭിനയിച്ചു കൊണ്ട് കാണാം
കാണാൻ പോയതാ
ആഹ് അതെങ്ങനെണ്ടായിന്നു ഇഷ്ടപ്പെട്ടായിരുന്നോ
സിനിമ ആ വലിയ പുതുമയൊന്നും തോന്നിയില്ല കണ്ട് കണ്ട സിനിമകള് പോലൊക്കെ
ആന്നോ കഥയും കഥാപാത്രങ്ങളൊക്കെ നേരത്തെ
ആ നേരത്തെ കണ്ട ദൃശ്യൻ സിനിമേ ടെ ഒക്കെ പോലെ തോന്നി എന്നാലും കുഴപ്പമില്ല കണ്ടോണ്ടിരിക്കാം നല്ല നല്ല അഭിനയം മോഹൻലാലിന്റെ നല്ല അഭിനയം മോഹൻലാലിന്റെ അഭി നയത്തെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ
വേണ്ട ആ ആഹ് ആഹ് എന്നാ പിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിക്ക് ശരിയെന്ന ശരി ശരി